വിടായി എന്നന്നെ കൊറെല്ല കണ്ടിട്ട്
ഞാൻ ഇവിടെ നാട്ടിലാണ്
ആഹ മൂത്താപ്പാനോട് ഒന്ന് കച്ചവടി കണ്ടാകെ കൊയപ്പായി
ആഹ എന്ത് എന്താ പ്രശ്ന
ആഹ മൂത്താപ്പ എന്നോട അത ഇതും പറഞ്ഞിട്ട് ഞാന അങ്ങോട്ട് പറഞ്ഞേ
ഉം
മൂത്ത മൂത്താപ്പാന്റെ മോള കല്യാണല്ലേ
ആഹ ആഹ
മൂക്കപ്പാന്റെ മോക്ക് സ്വർണ്ണ എടുത്തിട്ട് അത്ര എന്താ ഏഹ അവിടന്ന് എന്തോ സ്വർണം കുറവായി എന്നൊക്കെ പറഞ്ഞിട്ട ആകെ ഞാനാണത് ഞാൻ ഞാനാണല്ലോ ആഹ കട പറഞ്ഞു കൊടുത്തത്
ആഹ ആഹ
ആഹ കാലണംം കൊണ്ട് എന്നോട് ഇങ്ങനെ ഓരോന്ന് പറയാം
ഏഹ പെരുമ്പ്രശ്നനും എന്താ നല്ല ഒച്ച ഉണ്ടാക്കിയോ
പര്ക ആകേ പ്രശ്നായി അടിയല്ലാത്തക്കെ കഴിഞ്ഞു
ഏഹ അതന്നെ എന്നാ ഞാാനൊന്നന്ന് വിളിച്ചിട്ടില്ലേ ഫോൺ എടുക്കണില്ലായിരുന്നു മറുപടിയ ഒന്നും കേട്ട ഇണ്ടായില്ല അവിടന്ന് ആഹ
മൂത്താപ്പ എനിക്ക് വിളിച്ചാണ്ട് ഇന്നോട് ചൂടാവാ
ആഹ
ആഹ
ഇപ്പോളും ചൂട് തന്നെ ചൂട് ആക്കൊന്നുല്ലേ
ഞാനപ്പപ്പോ എന്തൊക്ക ഞാന എന്താ ചെയ്യ മൂത്താ സ്വണ് എടുത്തിട്ട് ഞാൻ മ മൂത്തപ്പ ഞാ പോയി ഞാൻ ആഹ കട പറഞ്ഞു കൊടുത്തുന്നല്ലാതെ മൂത്താപ്പാനോട് ഞാൻത്ര എത്താൽതി എത്ര എടുത്താൽ മതി ഞൻ പറഞ്ഞിട്ടില്ലെ
ആഹ ഉം
മൂത്താപ്പനോട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാന്റെ കട ഉണ്ട് നിങ്ങൾ അവിടെ പോയി എടുത്തോളിന്ന്ത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ബാക്കി മൂത്താപ്പ തന്നെ കൊണ്ട പോോയി കാണിച്ച കൊടുത്തതും എടുത്തതും കാര്യങ്ങളൊക്കെ നടത്തിയതൊക്കെ
ആ അപ്പൊ അതാണ് പ്രശ്ന എവിടെക്കട എവിടെ
അയാൾക്കാണ് അത് അത് അട്ടപ്പാടിയാണ്
ആ എന്ത ഇപ്പ ആ അടുപ്പല്ലരാ ആരെങ്കിലും
ആ എന്റെ കൂട്ടാന്റെ ഒരു വേറെ ഒരു ഒരു ബന്ധത്തി പെട്ട ആളാണ് അപ്പൊ പണിക്കൂടി കുറവാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാാന അവിടെ കൊണ്ട ഇതാക്കിയത്
ആഹ
പണിക്കൂലി കുറച്ചിട്ട് മൂത്താപ്പാക്ക് സ്വർണ്ണ ന്നെ അങ്ങട്ടാണ് ഇങ്ങട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നോട് കച്ചറവുണ്ട് ആ
ന്നാൾ നാളപ്പ ഇ അതേമാതിത്തെ എന്തോ പ്രശ്നംണ്ടായില്ലോ വേറെന്തോ വിഷയത്തില് ഇതേമാതി പൈസ ൻ്റെ ന്തോകാര്യം ആ സ്ഥലക്ക ച സ്ഥലത്തിൻ്റെ ഒക്കെ പേരില്ല്ലെ
സ്ഥലത്തി ആ ഒരുരാപ്പ ഒരു ഭാഗം കഴിഞ്ഞിട്ടി ഇണ്ടല്ലട്ട സക്ക ഓഡ വല്യമ്മ നിലവില ഉണ്ടാവകുമ്പോ ളാണ്പോയ ക്കാൻ പറ്റാ
ആഹ പള്ളി കമ്മിറ്റി പള്ളി കൂട്ടങ്ങളൊക്കെ വന്ന്ു പറഞ്ഞു
ആഹ അ അന്ന് അന്ന് വല്ലിമാ മൂത്താപ്പ മുന്നിലുള്ള സ്ഥലം തന്നെ കിട്ടണം പറഞ്ഞ ട്ട്മക്കള് കൊറെ മക്കളല്ലേ
ഞാൻ പിന്നെ വിദേശത്തായോണ്ട് അത്ര നേരിട്ട ഇപ്പൊ വന്തല്ലാത്തോണ്ടേ വലിയ കുഴപ്പല്ല ഞാൻന്നാളെ വിളിച്ചിരുന്നു ഒന്നിട്ട് എടുത്തിട്ടൊന്നുംില്ല
ആഹ മൂത്താപ്പക്ക് മൂത്താപ്പാ കാര്യ ണ്ടെിൽ മാത്രേ വിളിച്ചുള്ളൂ
ആഹ
ആഹ
അ അപ്പ ഇതിനെ കുറിച്ച് എന്തത്തെ പരിപാടി എന്തൊക്കെയായിന്ന്റിയാനേ ഒ ഒരുക്കങ്ങളൊക്കെ എത്രായി അിയാൻ വേണ്ടിട്ടക്കെ വിളിച്ചിരുന്നു
ആ എന്തപ്പാ അന്റെ വർത്താനം
ഇൻ ക്കത്ത ഇങ്ങനെ പോണ് ഇവിടെങ്ങനെ ചെറിപ്പ തെരക്കൊക്കെണ്ട് ഭയങ്കരാണ് ആട്ടക്ക രണ്ടു മാസൊക്കെ കഴും ഇവിടെ ജോലിക്കാരൊക്കെ നാട്ടി പോയ്ക്ണ് മറ്റ് അടുത്ത് കൂടെ ജോലി ചെയ്യുന്നൊരൊക്കെ അപ്പ ഓല് പോയി വന്നട്ട് ള്ളു ഞ് പ്പ ഇച്ച് വരാൻ പറ്റാ
ആഹ
അതാണ് ഉ ഇജിപ്പവിടൊ ആഹ
ഞാൻ ഇവിടെ തന്നെ ഞാന് ഇവിടെ റോട്ടിലാണ്
ആഹ ആപ്പ എന്താ പണിയൊക്കെ എങ്ങനെ പോണ്
പണി ഒക്കെ അങ്ങനെ പോണ പണി മഴയാകുമ്പോ കുറച്ച് ഇതാണ്
ആഹ എന്തോ പഠിക്കണ്ടന്നറിഞ്ഞു അയിന പ്പം പണിന്റെ പേ എന്തേരം ചെറുതെന്താ പണിക്കണ്ട പറഞ്ഞ ആഹ് അതെങ്ങനെ ഇതിന് ഇതൊക്കെ ഉണ്ടോ ജോലി സാധ്യതയക്കെല്ലെ ഇതന്നെയൊക്കെല്ലേ
ആ അതെ അതെ അതെ അന് ട്രെയിൻ ചെയ് അത് നമുക്ക് പരിശീലനക്കെണ്ട് കൊ കൊറച്ച് നാള് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ നമക്ക് കിട്ടുള്ളൂ
ആഹ്
അത് ഇതല്ല സ എന്താ മറ്റേ നമ്മക്ക് പോയി വരാൻ പറ്റിയ ഇതല്ല സ്ഥലല്ല ആഹ താ താ പോയിന്ന് താൻ പോയി നിക്കണ പോലെയാണ് അത് അവിടെ നി നിന്നിട്ട് തന്നെ ജോലി ചെയ്യണം
ആ അങ്ങനെണ്ടല്ലേ പ്രശ്നം അപ്പൊന്താ ഇത് ആഹ് രാവിലെയ്ക്കാരെല്ലേ കടി പോക്ക്ട്ട ആഹ്
മറ്റേത് ശരെയി കിട്ടോളോ അങ്ങനെ പോകട്ടെച്ചു
ആഹ് പിന്നെജെന്തോ വണ്ടി എന്താ നോക്ക പിന്നൊക്കെറഞ്ഞോ വണ്ടിടുക്ക ക്കാനോ നിള് മറ്റേ എന്റെ കൂട്ടാരൻ വിളിച്ച പറഞ്ഞീനു
ആഹ് വണ്ടി നോക്കീ ഇപ്പ ആ പൈസല്ലാത്തോണ്ട്
ആഹ്
ആ പൈസ വേറെ രീതിൽ പോയയും ചെയ്യ
ഏ് എന്ത അടവിനൊന്നും കിട്ടല്ലേപ്പോ വണ്ടി
അടവിന് ആ വൈദ്യുതിയിലള്ളണ്ട വണ്ടി നോക്യേ
ആഹ് അത് എന്ത അടകന് കിട്ടിട്ടണ്ടാവലോ അല്ലേ
അടവിന് കിട്ടണെങ്കിൽ ആദ്യക്ക് പൈസ കൊടുക്കണം
ആഹ് അ അറക്കാൻ നല്ലൊ കായി വേണ എന്നാലളപ്പോ വാങ്ങീട്ട് കാര്യം ഉം ആറക്കൻ കായിം വേണേ പൈസേം വേണം
അറക്കൻ കായ് വെണം പിന്നെ മാസ മാസം നമ്മക്ക് അടക്കണ്ട്
ആഹ് അത് വാ ണംപിന്നെ എന്തെങ്കിലുക്കെ ചെറ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ ഞമ്മക്ക് വിളിച്ചാലും മതി നമ്മ ചോദിച്ചാലും മതി കാര്യങ്ങള്
ആ ഞാൻ വിളിച്ചണ്ട് വേറെ എവിടെ പോയിട്ട് പത്തര ആയിക്കോട്ടെട ആയിക്കോട്ടെട എന്നാലും താങ്കൾ താങ്കൾ ചോദിച്ച പിന്ന അതന്നെ അതന്നെ ധാരാളം എത്ര മാസം
ആഹ് അല്ലെ അയിലൊന്നരു മടി വേണ്ടേ ഞാനത് ചോയ്ക്ണെനോന്നെ
എത്ര മാസം പോയിട്ട്
ആതപ്പൊ ആറു മാസം കഴിഞ്ഞു
ആരുമാസം ആണല്ലേ നാട്ടിലൊക്കെ എങ്ങനെ പരുപാടി
നാട്ടുകത ഞാൻ പറഞ്ഞയിരി രണ്ടു മാസം ഇനി എന്തായാലും ണ്ടാവെക്കാരം അതിന് മറ്റലൊക്കെ ജോലിക്കാര് നാട്ട് പോയാണെ ഓൽ എത്തണം തിരിച്ചെത്തണം സിറാത്ത് പോലെ ഇപ്പ ഈ മറ്റേത് യുദ്ധത്തിന്റെ പ്രശ്നക്കെ ണ്ടായില്ലേ അപ്പൊ കൊറച്ചു നേരം പണി മുടങ്ങീനു
ആഹ് പ്പോ നല്ല ചൂടാണ് പറയണൊക്കേണ്ട് ലെ
ആഹ് ഇവടെ ഭയങ്കര ചൂടാ ഈ രാവിലെ സമയൊന്നും പൊറത്തെറങ്ങാനേ പറ്റുന്നില്ല
ആഹ് ആഹ്
ഉം പെരും ചൂടറഞ്ഞാ
പണ്ട് പണീടെക്കാൻ പോയാൽ ജോലി ചെയ്യുമ്പോക്കെ എന്താ ചെയ്യല് അപ്പോ
ജോലി ചെയ്യുമ്പ എന്താ ഞമ്മള് പരമാവധി വെയിലിൽ നിന്ന് എന്തെങ്കിലോക്കെ വിട്ട്ക്കാൻ പറ്റോ നോക്കിട്ടേ തണലിട്ട് നോക്കിട്ടാ കാര്യങ്ങളൊക്കെ ചെയ്യല് അല്ലാതെ കയ്യൂല
ജോലി ജോലി സ്ഥലത്ത്ക്ക് വണ്ടി വണ്ടിത്തന്നെ വണ്ടിന്നെ കൊണ്ട് വരോ
ആഹ് അത് പലെ ബസ് ണ്ട് മ്മള കമ്പനിന്റെ
ആഹ് കാരക്കാന്റെ കടയില് കാരക്കാന്റെ കട കാരക്കാന്റെ കടേന്ന് എന്നെറങ്ങി
അത് പ്പോ ഞാന് കഴിഞ്ഞ ലീവ് കഴിഞ്ഞ് വന്നിട്ടേ പിന്നെ ഇവിടെ കേറിയത് അവിടുന്ന് കേ പോയി ട്ടില്ല അവിട്ക്ക് പിന്നെ കേറീട്ടില്ല പിന്നെ വേറെക്കെ വേറെ ജോലിയോക്കീനു അതീ ഞമ്മക്ക് ഇത് ശമ്പളം ശരിയാവണ്ല്ലേ ഒ
ആഹ് ആഹ് ആഹ് ആരെ പിന്ന മു മു ഉമ്മുഅമ്മായിന്റെ മോളെ കുട്ടിയാ മണ്ണെണ്ണ കുടിച്ചിട്ടൊക്കെ എന്തോ പ്രശ്നായിന്നൊക്കെ പറഞ്- ആഹ് മണ്ണെണ്ണ എടുത്ത് കുടിച്ചെന്നൊക്കെ പറഞ്ഞു അയ്യോ അല്ല അങ്ങനെ പറയണ കേക്ക്ണില്ലേ
ഏഹ് എന്നിട്ടെന്താ എന്തേലും ഉണ്ടോ ആഹ് ഉത്സവാ അയ്നു ഞാൻ ഒന്ന് വിളിച്ചീനു അന്ന് ഏഹ് അയിനോട്‌ ച്ചാ വിവരം ന്നറിയാ ഞാൻ വീട്ട്ക്ക് വിളിച്ചിട്ടും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഓലും പറഞ്ഞില്ല
പിന്നെ പിന്നെ വിളിച്ചാലും മൂത്താപ്പാല്ലേ മൂത്താപ്പാനോട്‌ വി പിന്നിപ്പോ അതല്ല പറയാ വേറെ വേറെ വർത്താനങ്ങളാ പറയാ
ആഹ്
മൂത്താപ്പാൻ്റെ ആ സ്വർണ്ണത്തിന്റെ ബാലൻസില്ലേ
ആഹ്
മൂത്താപ്പാക്ക് ആ സ്വർണ്ണത്തിന്റെ കാര്യത്തിൽ ഇന്നോട് ഭയങ്കര ദേഷ്യ ഞാനെന്ത് ചെയ്യാനാണ് അനക്ക് ഒന്ന് വിളിച്ചു കാര്യങ്ങള് പറഞ്ഞ് സംസാരിച്ച്
അത്പ്പൊ മാറിക്കിട്ടാൻ കൊറച് മറ്റേ പ്രശ്നംണ്ടായപ്ളും അതേ മാതിരി തന്നെയല്ലോ ആ സ്വത്തിന്റെ പ്രശ്നം ണ്ടായപ്പളേ
ആഹ് മാറി കിട്ടണങ്കി അപ്പുറത്തെ കൊണ്ടോയി അപ്പറത്തെ കൊണ്ടെന്നൊക്കെ പൂസണ്ടെരും
ആഹ്
ഏഹ്
ഉം
ആരും അറ അറ ആരാ ആറും അറും ആരും ബൈക്കോട്ടിപ്പ് നടത്തി കുട്ട്യാളാ
ആഹ് അതാ കുട്ടികളാ
ഉം
അതിവിടെ ഈ അങ്ങാടീ കൂടെ ഈ നേരാവുമ്പോ എന്നുണ്ടാവും
ആഹ്
എന്നട്ട് മൂത്താപക്ക്പ്പൊ ഒന്ന് ചൂട് അറങ്ങൂല അറങ്ങാത്തെ മട്ട
മൂത്താപ്പ ചൂടറ്‌ങ്ങ്ല്ല ചൂടറങ്ങി ഇറങ്ങിട്ടെങ്കിൽ ണ്ടും പൂസല്
ഏ ആ അയിനേറ്റ് കണ്ടപ്പോ
അല്ലാന്താണ് വ്ടെണ്ടാകും തൊട്ടേനും പിടിച്ചേനൊക്കെ ഞമ്മക്ക് കുറ്റങ്ങൾ താണ്ടാക
ആഹ്
മൂത്താപാനെ മെല്ലെ കൊണ്ടയിട്ടേ മൂത്താപാനെ മെല്ല കൊണ്ടോയിട്ടേ പൂസ
ആ അത് നടക്കും പക്ഷെ നമ്മള് ചാല് പ്പന്തേപറ്റരൊ മൂപ്പരാരോഗ്യത്തിന് വെല്ല്യസുഖല്ലേ ഇപ്പൊരു ത് കയിഞ്ഞൊക്കെല്ലേ
ആഹ് അല്ല എന്താ നമ്മളങ്ങനെ വെർതെ ഓരോന്ന്പറഞ്ഞ് ഓരോന്ന് പറഞ്ഞാകെ കച്ചറ കൂടണ്ട്
ആഹ്‌
വേറെന്താണ്ടെ
വേറെത്താങ്ങനെ പോണ് ഏഹ്‌ അവ്ടെ കൊയപ്പൊന്നില്ലല്ലോ ന്നാ യിക്കോട്ടെന്ന ല്ലാ ല്ല ആഹ് ഓ
ഹലോ ഒന്നേഴിവ്ട്ട്മ്പോ മൂത്താപ്പക്കൊന്ന് വിളിച്ചോക്ക്‌ട്ടോ
ആഹ് ആഹ് വിളിക്ക
ഓക്കെ